ഹലോ ആ കേക്ക ആ കേൾക്കുന്നുണ്ട് പിന്നെ ആ ശേഷം വയ്യ മഴ ഉ മഴ എവിടെ ഇന്ന് ഉണ്ടായിരുന്നു മഴ
ഉം മഴക്കാലം ആയ പിന്നെ പനിക്കാലണ്
ആ പനിയാണോന്ന് അറിഞ്ഞും കൂട
എവിടെ ചെയ്ത് ഹോസ്പിറ്റലിൽ ചെന്നാലും പനിയാണ് ഹോസ്പിറ്റല അല്ലാം ഹെൽത്ത് സെൻറും പ്രൈമറി ഹെൽത്ത് സെൻറും
ഓ വാർത്തയിലൊക്കെ അതെന്നെ പറയണത് തക്കാളിപ്പനി ഡെങ്കു
ആ ഡങ്കിപ്പനി എലിപ്പനി
ഉണ്ടന്ന് പറയന്ന്
ഉം സൂക്ഷിച്ചോണം
ഒരു കുഴപ്പവും ഇല്ലായിരുന്നു
ആ പനിയേ ഒരാക്ക് ഒരു ഒരു വീട്ടൽ ഒരാ പനി വന്നാൽ മതി പിന്നെ എല്ലാർക്കും ആവും
ആ ഇപ്പ അങ്ങനെന്നെ എല്ലായിടത്തും ഉ ഇത് ശരിന്ന ശരീര വേദന ഉണ്ട് രാവിലെ ആവുമ്പോ മാറിയാ മതിയായിരുന്നു
ഉം
എല്ലാരും കഴിച്ചാ
ഓ എല്ലാരും കഴിച്ച് ഫുഡ് കഴിച്ചില്ലേതുകൊണ്ട് എല്ല കിടന്നില്ല കിടക്കാറായില്ല ഇനിയും കൊറച്ച് പണികളൊക്കെ ഉണ്ട്
ഉം
വെയിലായതണ്ട് തുണികെല്ലാം കഴുകയിട്ട് അതെല്ലാം പെറക്കിക്കൊണ്ട് വച്ചേക്കുന്ന് അതെല്ലാം ഇനി അടുക്കി പെറക്കി വെക്കും വെക്കണം
ആഹ വെയിലൊന്ന ഇണ്ടായിരുന്നോ
കുറച്ചൊക്കെ വെനുണ്ടായിരുന്നു രണ്ട മൂന്ന് ദിവസമായിയിട്ട് കഴുകി ഇട്ടിരുന്നതാ
ആഹ് ആഹ് ആ പിന്നെ രണ്ടന്ന്ു ദിവസ മുന്നേ നല്ല വെയിലുണ്ടായിരുന്നു
ആ ഫണ്ടൊക്കെ കഴിച്ചോ
ഞാൻ വന്നപ്പോഴും ഇത് കഞ്ഞായിട്ട് കോല കൊടിച്ചു പ വയറ വിശന്ന് കിടക്ക കാന വയ്യ പിന്നെ ണ
ഓട്്സ് ഒക്കെ ഇച്ചിട്ട് കാച്ച കൂടിയന്ന്െ
അതത എനിക്കിഷ്ടമല്ല
ആണ പിന്നെ എന്താണ് കഴിക്കുന്നത് ഷുഗർ ഉണ്ടല്ലേ
അപ്പൊ നോക്കാൻ പോയില്ല അത് തന്നെയാ അത് അറിയാൻ വയ്യ അതിന്റേത് കൊണ്ടാണോ
ഷുഗർ കുറഞ്ഞാലും ദേഹം വിറയലൊക്കെ വരും
ആണോ അപ്പൊ ഇനി അതുകൊണ്ടാ എന്തോ
ഷുഗർ കുറഞ്ഞാല് വെറയലും തലകറക്കവും ക്ഷീണവും ഒക്കെ തോന്നും ഉം അങ്ങനെ ഷുഗറ് കൊ റഞ്ഞാൽ നമുക്കൊരു ഡൗ ഇവിടെ എന്റെ അമ്മക്കൊക്കെ ഷുഗറുണ്ട് അന്നേരം നമുക്കതറിയാം ഷുഗർ
വേറെ ആരോ എന്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ അങ്ങനെ കൊറയന്നെങ്കി ഒരു മു ട്ടായി എടുത്ത് കഴിക്കണോന്ന്
തോന്നുവാന്നേ ഇച്ചിരെ മധുരം കഴിക്കും അങ്ങനെ ചെയ്യും ഉം എന്തേലും മധുരോ മിഠായോ പഴവോ
ആ മിട്ടായിം വാങ്ങിച്ച് ബാഗിലിട്ടോണ്ടാണ് ജോലി പോന്നത്
ഷുഗർള്ളോ
ത് ഒരു കൊഴപ്പൊന്നുല്ലാര്ന്നു ഇവടെ വന്ന് കേറിയപ്പോ ഒരു വെറയലും ക്ഷീണവും ശരീരൊക്കെ മുറുങ്ണ വേദനാര് ഉം നന്നേ ങ്ങനെ വന്ന് കെടന്ന ഞാനാണ്
ഉം ആ നമ്മക്കറിയാ എന്റെ അമ്മക്കൊക്കെ അമ്മ അമ്മക്കൊക്കെ ണ്ട് ഷുഗർ ആ ഷുഗർ കൊർഞ്ട്ട് ചെലപ്പോ സമയത്താന്ന് ബോധവില്ലാതെ കെടക്കും നമുക്ക് പേടിയാവും പിന്നെ വായിന്ന് നുരം പതൊക്കെ വന്നു ചെലപ്പോ അറിയാതെ മൂത്രമൊക്കെങ് പോകും ആ സമയത്ത് നമ്മള് തട്ടി വിളി ച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്ത അവർ കുടിക്കത്തില്ല അവർക്ക് ബോധവില്ലല്ലേ പിന്നെ നമ്മള് വെള്ള ത്തിലൊക്കെ അലിച്ച് പഞ്ചസാര വെള്ളത്തിലൊക്കെ ട്ടായൊന്നും കഴിക്കത്തില്ല വെള്ളത്തിലിച്ച് കവിളൊക്കെ കുത്തി പിട്ച്ച്ട്ട് അങ്ങ് ഒഴിച്ചൊക്കെ കൊടുക്കും പിന്നെ അങ്ങ് അങ്ങനെ പെട്ട ചെല പ്പത് നോർമലാവത്തില്ല പിന്നെ കൊണ്ടോയി ട്രിപ്പൊക്കെടും അ അങ്ങനെ ഒരിക്ക എന്റെ ആ അതാ ഈ അട് ത്ത സമയത്ത് എൻ്റെ എൻ്റെ അച്ഛൻ ദൂരെ നമ്മള വേറെ വീട്ടിലല്ലേ താമസിക്കുന്നേ അങ്ങനെ അച്ചനേം അമ്മനേം ഞാൻ ഫോൺ വിളി ച്ച പ്പൊ അങ്ങനെ നാത്തുനാ ഫോണെടുത്തത് ഇന്ന്ട്ട് പറഞ്ഞു അമ്മ പറഞ്ഞു അച്ഛന് സുഖം ഇല്ലെന്ന് പർഞ്ഞു അച്ഛന് സുഖ ഇല്ല കാല് വേദനക്ക്യാന്ന് പറഞ്ഞു അച്ഛൻ്റെ കൊട്ക്കെന്നും പറഞ് അവള് കൊണ്ട് കൊടുത്തിട്ട് അച്ചന്നേരം ങ്ങോട്ട് കെടന്നതേ ഉള്ളെന്നേ ചോറൊന്നും കഴി എട്ട് മണി ആയതേഒള്ളു അവള് കൊണ്ട് കൊടുത്തിട്ട് അച്ചാ അച്ചാ അച്ചാന്ന് പറഞ്ഞിട്ട് വിളി കേക്കുന്നില്ല അപ്പൊ അവള് കിടന്ന് കരയുന്നു അ അന്നേരം പിന്നെ ഓടി അമ്മയും ഉം കൊച്ചല്ല എൻ്റെ ആങ്ങളേടെ പെണ്ണ് ആ അങ്ങനെ അന്നേരം എനിക്ക് തോന്നി ഷു ഷുഗറ് കുറഞ്ഞതാന്ന് അങ്ങനെ അവള് ഒരു പെട്ട പഞ്ചസാരയൊക്കെ കൊടുത്ത് അങ്ങോട്ടൊന്നും ഷുഗറങ്ങോട്ട് കൊറഞ്ഞു വന്നേതേ ഒള്ളൂ പെട്ടെന്നങ്ങ് നോർമലായി എഴുന്നിറ്റ് പിന്നെ വണ്ടി വിളിച്ച് ഹോസ്പിറ്റല അ ഒര് ആ ണ് വന്ന് വണ്ടിലങ്ങ് ഹോസ്പിറ്റലി കൊണ്ടുപോയി അതാ നമ്മുടെ റോഡ് വരെ ഇച്ഛരെ നടന്നു പോണം അങ്ങനെ കൊഴപ്പവില്ലാതെ നടന്നു പോയി അവിടെ ചെന്നപ്പോ പറഞ്ഞു ഷുഗറ് താ കുറഞ്ഞതാ പിന്നെ ട്രിപ്പൊക്കെ ഇട്ട് ഒരു ട്രിപ്പ് തീർന്നപ്പോ ഇങ്ങു വിട്ട് ആ അതാ ഷുഗറ് ആ കുറയുമ്പോം നമുക്ക് ബോധം പോവും ഓർമ്മ ഓർമ്മ കാണത്തില്ല
അയ്യോ
ഉം ഉറക്കത്തിലൊക്കെ ആന്നല്ലേ മിക്കപ്പോഴും ഉറക്കത്തിലൊക് ക്കെ ആരിക്കും അങ്ങനാന്നു നമ്മളറിയത്തേ ഇല്ല നമുക്കതു റ്റിയിട്ട് കൊടുക്കരുതെന്ന് പറ ഒറ്റയ്ക്കാ കിട ക്കുന്നേങ്കിലേ ആഹ് കുറ്റിയിടരുത് നമ്മൾ ആരേലും വിളിച്ചാലും അറിയാൻ പറ്റത്തില്ലല്ലേ ഉം അങ്ങനെയൊക്കെയായി ഷുഗറിന്റെ കാര്യം. നമുക്കത് അനുഭവം ഉണ്ടായണ്ട് അത് ഇന്ന് നെത്തോലി ഇന്നലെ വേടിച്ച നത്തോലി വച്ചിരിന്ന് അത് കറി വച്ച്. മീനൊക്കെ കിട്ടിയോ?
മീൻ രാവില ഞാൻ പോകുമ്പോഴൊന്നും കിട്ടില്ലായിരുന്നു
ആഹ് ഇപ്പൊ മീൻ കുറവാണ്.
പി അടുത്ത വീട്ടില് അവരെ എന്താ കൊറച്ച് ചോറാ കറിയോ എന്താ കൊണ്ട് കൊടുത് ത്തന്ന് പറേന്നെകേട്ട് ഉം ഉം അത് പിന്നെ അമ്മയും മോനു ഒക്കെ കഴിച്ചു.
ആ ഹ ഹാ പിന്നെ ഹാപ്
വേറെ പിൻ
ബസ്സിലൊക്കെയാണോ പോന്നെ ബസ്
ഫ്രീ ബസിലാ പോവുന്ന യാത്ര. ഉൾഘാടനം ഉം അയ്യോ കാല് കുത്താൻ സ്ഥലഇല്ല. രണ്ട് ബസ്സില് കേയറിയിട്ടും ഞാനിങ്ങ് ഇറങ്ങി. വാതിലിലായിപോയി അവർക്ക് അടയ്ക്കാനും പറ്റുന്നില്ല. എല്ലാ കൊറച്ചു പേരെ ഇറ ങ്ങാൻ പറഞ്ഞിട്ട് ആരും ഉറങ്ങണോ ഇല്ല അപ്പ അ കണ്ട തെ കണ്ട് ഡ്രൈവർ പറഞ്ഞു വീണാ ഞങ്ങൾ ഉത്തരവാദി അല്ലാന്ന് പറഞ്ഞു. എന്നാലും പെണ്ണുങ്ങൾ ഇറങ്ങണില്ല. ആ വാതിലി തന്നെ നിന്നു. ഞാൻ പേടിച്ച് ഞാനിങ്ങ് ഇറങ്ങി. വരണതെല്ലാം കുത്തി നെരിങ്ങി കുത്തി നെരിങ്ങി വരണ്. ഈ സ്കൂട്ടി വണ്ടികൾ ഉള്ളോര് വീട്ടിൽ വെച്ചിട്ട് ഇപ്പൊ ഇതിലാണ് പോണത്. ഉം അവിടെ നിക്കുന്നത്. പക്ഷെ നമ്മൾ വൈകി കുന്നേരം വരുമ്പോ ഇത്ര ആൾക്കാരില്ല. വൈകിട്ട് വീടുകളില ലായി. എല്ലാരും വണ്ടികളിൽ പോവുഅല്ലോ, അയ്യോ ഇത് ഇപ്പോ ഒരു പത് ത്ത് വണ്ടിയില് കൊള്ളാനുള്ള ആള് ആ ബസ് സ്റ്റോപ്പിൽ കാണും.
ബസ് സ്റ്റോപ്പി കാണും. ആ സത്യാണ് നമ്മള് നമ്മൾ ഉച്ചക്കൊക്കെ റോഡേ പോകുമ്പോഴേ നോക്കിയാ ഫ്രീ ആയിട്ട് പോന്ന കാണാം.
ആ ആ ആ രാവിലെയും പോ പോണത് കാണാം.
പിന്നെ ഈ സ്കൂളും കോളേജും ഒക്കെ ഓഫീസ ഒക്കെ വിടുന്ന സമയം
ഇപ്പം അവിടെ സാറന്മാരും ചേച്ചി ഞാൻ വർക്ക് ചെയ്യണോടത്ത് ടീച്ചറൊക്കെ പറയണന്ന് വെച്ചാൽ ഈ ഇങ്ങനെ ആരോഗ്യം ഉള്ളവർക്ക് ഒന്നും കൊടു ക്കരുത്. ഈ പായം അറുപത് വയന് മേളിലുള്ളവർക്കും സ്കൂൾ കുട്ടികൾക്കും കൊടുത്താ കുഴപ്പമില്ല. എന്നാണ് ആ ടീച്ചർമാര് പറയുന്നേ. ഇതെല്ലാം ആരോഗ്യഉള്ളോരും വണ്ടിയെ വണ്ടി ഉള്ളോരും എല്ലാം ഇപ്പം ഫ്രീയില്
ആ എന്നിട്ട് ആണുങ്ങൾ അതെന്നെ കണ്ടില്ലേ അറുപത് വയസ്സ് കഴിഞ്ഞ് എത്ര പേര് ഹോസ്പിറ്റലിൽ പോന്നോരും
വ് ആണ് തന്നെ ഉം അങ്ങനെയുള്ളവർക്ക് കൊടുത്തെങ്കിലും ഒരു പുണ്യം കിട് ട്ടും. ഇപ്പൊ അതെ ഈ ഏതാ ഒരു സിനിമ നടൻ മരിച്ചയിന് അയാൾക്ക് ഒരു കോടി രൂപ വെച്ച് വെച്ച് നീട്ടി വെച്ചിരിക്കുന്നു അയാക പ്രതിമ കട്ടാൻ. ഈ ഈ വാക്കിയുള്ളോരു പട്ടിണിക വന്നും പിന്നെ ആഹാരം ഇല്ലാതെയും വെള്ളം ഇല്ലാതെയു ഒക്കെ കെടന്ന് കഷ് ഇഷ്ടപ്പെടുന്നത് ഈ മ ണെങ്കിൽ ഇഷ്ടം പോലെ വക ഇള്ള ആളാണ് വി ആ ആളിന് ഒരു കോടി വെച്ചിരുന്നു അഞ്ചു ലക്ഷോ രണ്ടു ലക്ഷോ ഒക്കെ വേണെങ്കിൽ പോവും ഓട്ടം നയിക്കാര്ന്നു ഈ ഒരു കോടിയൊക്കെ വെറുതെ എന്തിനാണ്. ആ അയാക്ക് വേണ്ടി ചെലവാക്ക്ണത്
ഇപ്പ ഈ സ്മാരകങ്ങള് പണിഞ്ഞിട്ട് അത് പിന്നെ അവസാനം കാ കോറീട്ടേക്കുന്നു തിരിഞ്ഞ് പോലും നോക്കത്തില്ല അ അത് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് നമ്മള്
അല്ല ഒരു മാറ്റ അ ഇപ്പൊ നമ്മ കഴിഞ്ഞ വ വർഷം മരിച്ച മന്ത്രി അ അച്യുതാനന്ദനോ ഉമ്മൻചാണ്ടി സാറോ അങ്ങനെയൊക്കെ ഉള്ളരാണെങ്കിൽ കൊഴപ്പല്ല. ആ അവരൊരു നല്ല പ്രവൃത്തികളൊക്കെ ചെയ്തവരാണെന്നെങ്കിലും പറയാം ഇയാൾെന്തോന്ന് ചെയ്ത്ട്ടാണ് ഇയാക്ക് വോ ഞാ അവിടെ വെസ്റ്റോപ്പിലൊക്കെ ആൾക്കാര് പറയുന്നൊള്ളു ഉം ബെസ്റ്റോപ്പി വരുമ്പോണ് കഥകളൊ
ക ഹ് ഓ വെ ഇഷ്ടം പോലെ ആള് ബസ്റ്റോപ്പില് നറയെ ആള്
ഓ അ അപ്പഴെ അപ്പഴാണ് ഈ കഥകളൊക്കെ പറയണേ ഈ സർക്ക ക്കാറ് ക്കാറ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറയണെ
ആ ഹ മ് മ് പിന്നെ വേറെന്താണ് അല്ലാതെ വിഷ
മോനെ മോക്ക് മക്കൾക്കൊക്കെ എക്സാം കഴിഞ്ഞോ
ഇപ്പ ഇല്ല എക്സാം ഇനി നവംബറിൽ നോക്കാ എക്സാം. മോന് ഇപ്പം ജൂലൈ ഒന്നിന് ക്ലാസ് ടങ്ങും
ഓൺലൈൻ ആയിട്ടാ ആ ആ അപ്പഴ അങ്ങ് പോവോ
ഇപ്പം വെക്കേഷനാ അവക്ക്
ഒ ആ ആ അപ്പൊ അട്ത്ത മാസം പോവു അല്ല ഈ മാസം അവ
ന്താലും പോവും
ആ
ഉം പിന്നെ ഏ എന്ന വിശേഷം മോനൊക്കെ ഫുട്ബോള് കളി
ഓ ഞ്ഞിട്ട് പോയി കളകണ്ട് ദാ വരണം പറയ്ന്ന്
പോയത് ഹ് അവര് തന്നെ എ വേൾഡ് കപ്പ്
തീരു നേരം ഈ കളിയെന്നെ കഴിഞ്ഞ വർഷം മ്മള് കഴിഞ്ഞ പ്രാവശ്യം മ്മള് എന്റെ വീടിന്റെ ഫ്രണ്ടില് ആർച്ചൊക്കെ കെട്ടി ഹ് ക്കെര്ന്നു
ആ ശരിയടാ എന്ന ഞാൻ വിളിക്കാ ശരി ഓക്കെ.